ഹലോ
ഇരുപത്തിരണ്ടും പത്ത് മുപ്പത്ത
ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ഉണ്ട്
ആ ആ പിന്നെ ചായടിച്ചോ
ചായ കുടിച്ചില്ല ഇപ്പാളെ ചോർന്ന അപ്പൊ കൊറാച്ചെ കയിയട്ടെ റ്റ് സ്കൂൾ ഇല്ലാത്തേയനെകൊ ണ്ടേ മക്കളെ നടന്ന് ഞാനെ നേരെ
ആ ആ ആ ആ ഞായറായ്ച്ച ആകുമ്പിന്നെല്ലാരും വൈകും ഒന്നാത് മക് ആ
മക്കൾണ്ടായാ പിന്നെ ഓലോ ഒപ്പരങ്ങനെ നടന്നുങ്ങട്ട് അങ്ങടെ നേര വീക്കി പോ എല്ലാത്തിനും രാവിലെതെ നേരേ വൈകും സ്കൂൾ ഇല്ലാത്തേനെകൊണ്ട് ചായേന്റെ കടി തന്നെ ഉണ്ടാക്കാനെ അങ്ങനെ വൈകിക്കോ
ആ മറ്റേ സ്കൂൾ കു
ആ അമ്പത്തി നും ആ വഷന രണ്ടാ വഷനാ കൊണ്ട് ണ്ടോണോ അപ്പം പിന്നെ ചോറെ ചോറെപ്പാ ആവും പിന്നെ കറി പിന്നെ ചെക്ക ഉണ്ടാക്കലെ
ആ ഉപ്പേരി അങ്ങെ ആ ഉപ്പേരി അങ്ങനൊക്കെ അങ്ങെ കൊടുത്തയാച്ചാൽ മതിയോ അല്ലെല്ലെ
ഓ ആ മതി
ഉം ഉം എത്ത്രാളാ
മൂന്നാളെ
എന്തെക്കുണു
ഏ മൂന്നെ പെങ്കുട്ടികളാണ് വാ വല്യോള് പ്ലസ് ടു രണ്ടാമത്തോളെ ഒമ്പത് ഒന്നാമത്താളെ ആറ്
അ ശരി മൂന്നും പെങ്കുട്ട്
ആ
ഉം
വേറെന്താണ് വിശേഷം
വിശേഷം ഇങ്ങനെ പോണു മയോ ണ്ടോ അങ്ങോട്ടെ
മഴ ഇന്നെ രാവിലെ നല്ല മയേരുന്നു പൊലർച്ചെക്കെ തൊടങ്ങീട്ട് ഉച്ചവരേം മഴ ആ ഇപ്പൊന്ന് കൊര ച്ചൊരു വെയിലില്ല നാലു മണി വരെ മൂടിയോണ്ടാണ്
ആ ഇവിടേം അങ്ങനെ തന്നെ മഴ ഉണ്ടായി ഇതുവരെ മഴ ഉണ്ടായിരുന്നു ഇപ്പോ രണ്ടീസായിട്ട് എന്നാലും ഇന്നൊക്കെ
ഉം ഇന്നലെ പിന്നെ നല്ല വെയിലേ നെ ഇന്ന് ആ രാവിലെ തുൊടങ്ങിട്ട് ഉച്ചഴ
പ്പ ഇന്നലെ വരെ പിന്നെ വെയിലാ രുന്നു ഇന്നലെ മുതലെ മഴ ഇവിടെ നല്ല ചൂടായിരുന്നു മാറ്റാൽ ജൂൺ മാസാണെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ചൂട് മ മഴേല്ലാഞ്ഞിട്ടെ അര ആ പിന്നെ വടക്ക് ഭാഗത്തക്കണെ മഴയിണ്ടന്ന ഇങ്ങനെ വാർത്തലേ കാണാം ഇങ്ങോട്ട് ഞങ്ങള് പറയും ചെയ്യാം ഒക്കെ അങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇല്ലന്ന് പറയും ഉം ഉം മഴയില്ലെങ്കിൽ ആ രണ്ടാളും
വല്ലി കുട്ടികളാ
ഒന്ന് വലുത ഒന്ന് ചെറുത് ചെറുതെ രണ്ടരാവയസ്സായിട്ടുള്ളു
ആയ് ശരി
ഉം ഉറങ്ങാ ഉറക്കികടത്തിക്കാണ്ട് വിളിക്കല് മറ്റേ ഫോൺ ചെയ എടുക്കുന്നതിന് അവർക്ക് ഫോൺ കയ്യികിട്ടണല്ലോ ഉം ഇപ്പത്തെ പ്രായല്ല മക്കൾ അതാണല്ലോ
ആയ് ശരി വേറെ എന്താണ് വീട്ടിൽ പിന്നാരള്ളത്
ഞാൻ ഇപ്പംഎൻറെ വീട്ടില ഉള്ളത് ഉം ഇവിടെ ഞാനൊ ഒരാളെ ഉള്ളു ആ
അവിടുന്ന് പോവാ
ഏ ആ മോന് ഇപടയ നിക്കല്ലേ മുത്തോന ഇപടയ നിക്കി
ആ ആ ഓന് അവിടുത്ത് പോവാൻ മതില്ല ഓന എന്താ പണി
എട്ടാം ക്ലാസില് ഇവിടെ ഇവിടെ ചേർത്തിട്ടുള്ളത്.
ആ അത് ശെരി അപ്പൊ നിങ്ങളും മറ്റോനും അവിടെയാല്ലെ
ആ
ആ വീട്ടില് പിന്നെ കാക്കല്ലേ
ആ
ആഹ് ശരി
ഉം ഉം
അതെ വീരുന്ന വന്നാ
ആ ഞാൻ ഇപ്പൊ അധികം ഇപെട്ട തന്നെ നിക്കൽ ചെറുതിന കേണ്ടാവുമ്പോഴേ പിന്നെ ഓന മറ്റോനും ഇവിടെ സ്കൂളിപോവല്ലേ അ അപ്പൊ പിന്നെ അത് ഇവനെ ഇട്ടിട് ചെറുതിനനായിറ്റ് ഇവിടെ നിക്കുമ്പോഴാണ് മറ്റേ നമ്മുക്ക് അവിടെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ട് ഒരു കാര്യം ചെയ്യാനും സമ്മയക്കൂല ഇപ്പത്തെ ഒ പൊട്ടിത്തെറിന്റെ പ്രായമാണല്ലോ നമ്മൾ കണ്ണ് ആ ആ അത് രണ്ട ദിവസം കൂടുമ്പൊക്കെ വരും
ആ അയ് ശരി ഏ എന്താ ജോലി
അത് മാർക്കറ്റ് മാനേജറാ
ആടെ വീട്ടിലര ഇമ്മ ഉപ്പിയൊക്കെ ഉണ്ടോ
ആ അവിടെ എല്ലരുണ്ട്
ആ ശരിയ
അതാ എന്നിട്ട് സ്വന്തം വീടാ
ആ നമ്മൾ സ്വന്തം വീട് ആ
അവിടെ ആ ആ ടൗണിൽ തന്നെയാണോ
ടൗണ് ആ ടൗണന്ന് അടുത്തല്ല എന്നാലും കൊറച്ചും ഇങ്ങോടും പോരണം.
ആ ഉം അവിടൊക്കെ മഴന്നിട്ട് നല്ലാം കിട്ടുവോ
ഓ ഏകദേശം വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് എന്നാലും ഞമ്മ സ്വന്താ കിണറുണ്ട് പക്ഷെ രണ്ടു മാസം ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളം ഉം നമ്മക്ക് പിന്നെ ഈ ആ ങ്ങ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ കിണറല്ലാത്തോൽക്ക്
ആ ആ
താണ് ഇവിടെ പൊതുവേ വെള്ളം കിട്ടാത്തൊരു സ്ഥലാണ്
ആ അവിടുത്തെ ഭൂമി അങ്ങനത്തെ ഒരിതാണ് എനിക്കറിയാം
കിണറുണ്ടാവുല്
ആഹ് ആഹ് മലയോരാണല്ലോ ഉം പഞ്ചായ -
ആ അത് പിന്നെ സ്ഥിരായിട്ടുള്ളയ്നെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടില്ല
ആ അത് പക്ഷെ കുടിക്കാനൊക്കെ പറ്റോ
കുടിക്ക്യല്ല അത് പോയേന്നൊക്കെ അടിക്കണല്ലേ ആ അപ്പം ചിലപ്പം മഴ മഴ പെയ്ത്ക്കുമ്പോ നല്ല കലക്കായിരിക്കും വള്ളം അപ്പൊ അലക്കാനൊക്കെ എടു- ക്കും ന്നല്ലാതെ കുടി -
ആ ആ ബാത്ത്റൂമ്ക്കും ദിനൊക്കെ കുളിക്കാനൊക്കെ പറ്റുവല്ലോ ഉം ആഹ
അപ്പൊ ഈ പിന്നെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവര് അപ്പൊ എന്താ ഭക്ഷണത്തിനൊക്കെ ചെയ്യാ
ഭക്ഷണത്തിനൊക്കെ അപ്പുറത്തെ വീട്ട്ന്ന് അങ്ങനെ കൊണ്ടോരും ചെലോൽക്ക് കുടിവെള്ളായിട്ട് വേറണ്ട് പൈപ്പ് വെള്ളന്നെ കുടിവെള്ളായിട്ട് വര്ന്ന്ണ്ട്
ആഹ ആഹ് അയിന് വേറെ പൈസ കൊടുക്കണ്ടി വരുംല്ലെ ആ അത് ഈ ജലനിധി ന്നർഞ്കാണ്ട്ള്ളെത് വന്നില്ലേ പണ്ട് കേ -
ആ ജലനിധിണ്ട് പിന്നെ ഇപ്പൊ പിന്നെ ല്ലാ വീട്ടിലും ഉണ്ടല്ലോ അത് പിന്നെ എത്തീല്ല ക്കൊന്നും
ആ
സർക്കാരിന്റെ ഒരു വള്ളംണ്ടല്ലോ
ആ വെള്ള ഇല്ലെങ്കി വല്ലാത്തൊരു ബുദ്ധിമുട്ടന്നെ ഉം ഉം ഞങ്ങൾക്ക് ഇവിടെ പിന്നെ പുഴ അടുത്തുള്ള ആ അടുത്ത്ണ്ടേ അപ്പൊ പിന്നെ ആ ലെവൽ ആഹ് അതുകൊണ്ട് പിന്നെ ആ ലെവല് എപ്പോഴും മുന്നൂറ്റി അറുത്തഞ്ച് ദിവസം കിണറ്റില് വെള്ളം ഉണ്ടാവും അതന്നെ വല്യ
ആഹ അതന്നെ വെള്ളല്ലെങ്കി കഷ്ടപ്പാടാണ്
അള്ളോ പറയാണ്ടോ മറ്റത് ഉം വേറെന്ത് ഇല്ലേങ്കിലും കൊഴപ്പല്ല കുടിവെള്ളം ഇല്ലെങ്കിള്ള ബു-
കുറച്ചേരൊക്കെ നിക്കൂ വെള്ളല്ലാഞ്ഞാ വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ
അത് ശരിയാണ് എന്ത് സംഭവും ഇല്ലെങ്കിലാണ് അതിന്റെ വില അറിയാന്ന് അറി
അത് അയ് ബീഗ്യം ണ്ടാവൂല
ഉം ഇൻക് ജീവിതത്തില് അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇത് വരെ എന്തോ ഭാഗ്യത്തിന് അവിടെണെങ്കിലും വെള്ളത്തി ആഹ അവിടെയും ലാസ്റ്റ് ആവുമ്പോ കൊറച്ചൊരു വെള്ളത്തിന് ഒര് ഇത് വരും എന്നാലും അങ്ങനെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരിക അങ്ങനത്തെ ഒരു അവസ്ഥക്ക് എത്തിട്ട് ഇല്ല ലാസ്റ്റ് ആവുമ്പോ കുറച്ച് വെള്ളം താന്ന് ഒക്കരുത് വരുന്നല്ലാതെ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും ചെയ്യും
ആഹ
ഉം എന്നിട്ട് മക്കളെന്താ പഠിക്കാണോ ഇപ്പൊ
എന്നുപ്പോ പഠിക്കൊന്നുംഇല്ല ഇപ്പ ഞായറാഴ്ചല്ലേ ഹിഹി എന്നും ഇതരെ ഫോ- ഫോണ് കളിക്ക്യണ് എന്ത പിന്നെ ഇന്നിപ്പോ അപ്പറത്തെ വീട്ടിലൊക്കെ പോയിണ് കളി- ക്ക്യൻ ചെറിയൊള്
ആഹ ആഹ പെൺകുട്യാളാവുമ്പോ പിന്നെ സൈലന്റ്
ഹ്ഹ ഹ ആ വീട്ടിലുണ്ടാവും അങ്ങനെട്ടും
ആ ആ മറ്റേ ആൺകുട്ടികളാവുമ്പാണ് ഒച്ചപ്പാടും ബഹ-
ആഹ ആ ഓരോട് പൊറത്തൊണ്ടാ പറഞ്ഞ്ട്ട് കാര്യല്ലല്ലോ കളിക്കാന് എങ്ങനെ ആയാലും ഓര് പോവും
ആ ആ ആ
വേറെന്താണ് യാത്രയൊക്കെ പോവൽണ്ടോ സ്കൂൾ പൂട്ടിനൊക്കെ
ഇക്ക വരുമ്പോഴൊക്കെ അങ്ങനെ പോവും അപ്പൊ എന്തായാലും നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവാനും ണ്ടാവുല്ലോ തണുക്കൊക്കെ
ആഹ് ആഹ്
ഉം പിന്നെ ടൂറ് കാര്യങ്ങളൊക്കെ പിന്നെ ഒഴിവുള്ള സമയങ്ങളില് പിന്നെക്കേ നമ്മൾക്ക എപ്പഴും നടക്കൂലല്ലോ
ആഹ് ആഹ് ഇല്ല സ്കൂളും മദ്രസ ഒക്കെ നോക്കണ്ടേ ആഹ് മ്ദ്രസ ഉണ്ടാവലേ ആഹ് മദ്രസ ഉണ്ടാവൂല വല്യോനെ അവിടെ ആയതിനെക്കൊണ്ട് മദ്രസൽ ഇല്ല
ആ ഇവിടെ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യണേ
അത് ശരി പോവില്ല
രാവിലെ എട്ടേക്കാല്ന് സ്കൂൾക്ക് പോണം പിന്നെ വന്നിട്ട് ട്യൂഷ വന്നി സ്കൂളിന്റെ ട്യൂഷനും സ്കൂളിൽ ടുഷനും പോകണം അതിന്റെർക്ക് പിന്നെ നേരം ഇല്ലല്ലോ അപ്പൊ പിന്നെ ഓൺലൈൻ ആകുമ്പോ പിന്നെ നമുക്ക്
ആഹ് ആഹ് അത് ടൈം ഇതാക്കിയാ മതിയല്ലോ അല്ലേ
ആഹ് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ആണം ചെയ്യേ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഉം ഉം ഉം
ഉ വേറെന്താ
സ്വന്തം വീട് അടുത്ത് തന്നെയണോ
ആഹ് ഇവിടെ അടുത്ത് തന്നെ വടുത്ത വച്ചാല് ഒരു പതിനഞ്ച് രൂപ ടിക്കറ്റ് ഉണ്ടാവും
ആഹ് ആഹ്
അത്രല്ല തോന്നേ ദൂരൊന്നുല്ല ഒരു മണിക്കൂറ് കൊണ്ട് പോയി വരാം
അടുക്കളിയിലാണോ
അല്ലല്ല അടുക്കളയിൽ അല്ല കൃഷിയൊക്കെ ഉണ്ടാക്ക ഉണ്ടോ വീട്ടില്
ആഹ് അമ്മ അങ്ങ ഇടക്ക ഇണ്ടാക്കും അപ്പം ഇനി മഴ ഇത്‌ ആയതൊണ്ട് പിന്നെ ഈ പ്രാവശ്യാം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഉമ്മാക്ക് അങ്ങനെ എന്തെങ്കിലുംക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടാ നമുക്ക് ആവശ്യത്തിനുള്ള വേണ്ടി ഉണ്ടാക്കുണ് പച്ചക്കറിയൊക്കെ കിട്ടിയാ അത് ഒരിതല്ലേ പണ്ടക്കെ ആഹ് മഴ മഴന്റെ ഇതും ഒക്ക കൂടി ഏറ്റവുംപ്രാവശ്യം പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലാ പറേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും പിന്നെ വേറെ ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ തി ക്ക്ക്കൊ ആയപ്പോ കഴിഞ്ഞല്ലൊക്കെ നല്ല പയറും ഉം വെണ്ടക്ക അങ്ങനത്തെൊക്കെ അല്ല ഇണ്ടാക്കിയും ആഹ് ആഹ് ഉം അങ്ങനെ ചില സമയത്ത് ഉണ്ടാക്കും ഓ നമുക്ക് ഓരോ ഇതല്ലേ ചുറ്റുപാട് വേറെ എന്തെങ്കിലും ആകുമ്പോ പറ്റൂലല്ലോ ഉം
എന്ന ശരി വേറെൊന്നുംല്ലല്ലോ ആഹ് ഒക്കെ